ഹലോ ആ ഹലോ കേൾക്കണ്ടോ ആ അപ്പൊ കേൾക്കണ്ട് കേൾക്കുന്നു നിങ്ങൾക്ക് കേ കേൾക്കണ്ടോ
ആ കേക്കണ്ടേ
എന്താ പണി
എന്താ വിശേഷമൊക്കെ
നല്ല വിശേഷം നിങ്ങ വിശേഷം എന്താ
സുഖായിട്ട് പോണ്ട്
ഫുഡൊക്കെ കഴിച്ചോ നേരത്തെ കഴിക്കോ
നേരത്തെ പല ടൈമ ആണ്
ഇന്ന് എട്ടഴച്ചോ
എങ്ങനെയ
ഇന്ന് നേരത്തെ കഴിച്ചോ ചോദിക്കാ
ആ അന്ന് കുട്ടികളൊക്കെ കഴിച്ചി പിന്നെ ഞാന് കൊറച്ച് ക
ആ മക്കളൊക്കെ ഉറങ്ങിയോ കിടന്നോ
ആ ചെറുത് ഇറങ്ങി മറ്റോല ഇറങ്ങില്ല
എത്ര മക്കല്ലുണ്ട് മൂന്നാളോ എന്ത് മക്കളാ പെൺകു ട്ടികളോ ആൺകുട്ടികളോ രണ്ട്മോള് ഒരു മോനും ഏ എത്ര അവുന്നൊക്കെ പഠിക്കുന്നത് വല്യയ മോള് ഒമ്പതില് ആണോ
ചെറുത് രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില് പിന്നെ ചെറുത് എട്ട് മാസ ആയിട്ടുള്ളു
നിന്നിപ്പോ സ്കൂളിന് അ അവധിയണല്ലോല്ലേ ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പൊ മക്കള് കളിച്ച് ഷീ നേകാൻ ഷീണിക്കയും ചെയ്യൂ നോത്തൂൻ്റെ ചോരൻ ഇന്ന് സ്കൂളിന് അവധി ആയതൊണ്ടേ മക്കൾക്ക് ക്ഷീണം പിടിക്കുമ്പോഴ കളിച്ചിട്ടൊക്കെ
ആ അതന്നെ
ഒരിക്ക അത് അള്ളൂ സ്കൂള് സ്കൂൾ അവധിയായ പിന്നെ ഒക്ക് ആകുള്ള ഒരു ചിന്ത അതന്നെ ഉള്ളൂ കളിക്കുക കളിക്കുകന്നുള്ളേ ഇവിടക്കങ്ങനെ തന്നെ ചിന്തൊന്നുമല്ല പ്പ രണ്ട് മാസം ആ അവത് കിട്ടിട്ഇനിപ്പോ അവർക്ക്അത് പോരാന്നാ പോല പറയേ
ആഹ
ഇനി എന്തെങ്കിലും അലേർട്ടൊക്കെ എന്തെങ്കിലോന്ന് നോക്കി ചിിക്കരപ്പടക്കെ റെഡ്ണോ റെഡാണോ നണ ഏ ആ ഇന്ന് രണ്ടാണോ ഇന്ന് മുടക്കെള്ളത് ഉള്ളത് ഇപ്പ മക്കക്ക് ഇപ്പൊ അവധി കിട്ടിയ ഞാൻ പറ നമ്മുക്കിപ്പ സ്കൂൾ പോകൻ പൂതിയാകാണ് ഇപ്പൊ അതെ അപ്പൊ ഞാൻ ഡേടാ ഇപ്പോലെ എങ്ങനെ നോക്കി വേക്കാ കുറച് നിങ്ങൾക്ക്ത് ഏ നിങ്ങക്ക് ഇത് ഭയങ്കരമായിട്ട് ദൗട്ട് ഞ്ഞു ഞാന് മിസ് സേവക്കാര് ഇതൊക്കെ അപ്പൊ നമ്മളൊക്കെന്ന് ഞ സ്കൂൾ പോണ കാലത്തൊക്കെ എന്നാന്നൊന്ന് കയ്യാത വിചാരിച്ച ഇ ഇപ്പ നമ്മക്ക് ആ ഓർക്കുമ്പോച്ചോമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണല്ല അത് നമ്മുക്കൊരു ചിന്ത ഒന്നും അതെ നേത്തെ വെക്കാനും കഴിഞ്ഞളോ
ഏ ഏ
നേരത്തെ കണം കഴിഞ്ഞു നിങ്ങളെ ആണോ അന്നത്ത കാ കാൽപട്ട ക്കെ അങ്ങനെ ഉള്ളു താനുംല്ലേ
ആഹ എസ് എൽ സി പോയിട്ടുള്ള പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടോ ബസ്സ ഒൊന്നും ബസിനും പോവാതെ ഏ ഞാനിന്ന എൻ ടി ഡി സി പോയി
ആണോ നഴ്സ ടീച്ചർഴ അയി പോയിട്ട്റാ കല്യാണ്ടായി പിന്നെ കല്യണം അ പിന്നെ മേ മേ അതാണല്ലത് നോക്കുക കല്യാണം വേണ്ട എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാക്ക സ്ഥലള്ളൂ കൂടുതൽ പഠിക്കാന്നുള്ളതൊന്നും ഇല്ലല്ലോ ഇന്നല്ലപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട്
പിന്നെ ജോലിക്കൊന്നും അത്ര പ്രാധാന്യം കൊടുത്തില്ല
വേ ആര് കൊടുത്തില്ല വേ കല്യാണ ഇതാക്കുന്ന ഒറ്റ ഇ ആൾക്കാർക്ക്ള്ളേ
ആഹ അതന്നെ
എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാ പതിനെട്ട് വയസ്സ ആകുമ്പോത്തിന് ഏ അന്നൊന്നും ഈ വയസ്സൂല്ലല്ലോ പത്താം ക്ലാസ്സൾ കഴിഞ്ഞാല് കല്യാണം ഉണ്ടാക്കി ന്നുള്ള രീതിയാണല്ലോ അതെ ഇപ്പഴല്ലേ പതിനെട്ട് വയസൊക്കെ പറഞ്ഞഞ് ഇപ്പൊ പതിനെട്ടല്ല ഇപ്പ ആ് ഇപ്പൊക്കെ മക്കള് കല്യാണം വേണ്ട നടക്കാണ് ഓക്ക് ഇഷ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതില്ലെങ്കിൽ വേണ്ട എന്നുള്ള ത തീന നമ്മളെ കാലഘട്ട
രക്ഷിതാക്കൾക്ക് വലിയ ഇതൊന്നുമില്ല പ്രയാസൊന്നുമില്ല ഓലന്നെമാപ്പാരം കണ്ടെത്തും
ആ അതാണ് ഇപ്പ പിന്നെ എ എപ്പ എത്രയോ കുട്ടികെപ്പ ആത്മഹത്യ ചെയ്യുന്നൊക്കെ എത്ര നമ്മൾ വാർത്തകൽ കാണുന്നുണ്ട് ഈ പീട എന്നൊക്കെ പറഞ്ഞണ്ടേ
ആഹ അതന്നെ
എന്താ വച്ചാല് ഇപ്പ ഇപ്പഴത്തെ മക്കള് നല്ലോ പ്രതീക്ഷിച്ചാണ്ട കല്യാണം കഴി പോവന്നെ വീട്ടിലക്ക് ആ അപ്പൊ ഒക്ക ത ചെയ്യാൻ തീരെ കൈ ഇതാവുന്നില്ല കഴണില്ല
അ അതന്നെ
ഏർ നഞമ്മളൊക്കെ ഇ പത്തക്കെുപ്പത്തി വല്യാണ പോയിണെങ്കിൽ ഇപ്പൊ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവേന് നമ്മള്
അ അ അയി അങ്ങനല്ലേ ഞമ്മള് രക്ഷിതാക്കളെ നമ്മോട് ഇങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ പോയാൽ ഇങ്ങനെണ്
അതൊക്കെ ഇത് ഇതിന്റെ ഭാഗ ആ സഹിക്ക സഹി ഞമ്മള ഉമ്മമാര് ഏഹ് ഓര് അങ്ങനെ തന്നെയാണ് നിനക്കരു സഹിച്ചു സഹിച്ചു
ആ നമ്മ നമ്മക്ക് പോലും അങ്ങനെ പക്ഷെ ഇപ്പത്തെ കുട്ട്യാള് അങ്ങനെയല്ലേ ഇപ്പത്തെ കുട്ട്യാള്
പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിച്ച വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങള് ആത്‌മാർ നിക്കരുത് വീട്ടിക്ക് തിരിച്ചു പോകണം എന്നല്ലേ കേൾക്കണ കുട്ടികള് ആഹ് പക്ഷെ ചെല കുട്ടി അങ്ങനെ നിക്കണില്ലാന്ന് ചെല കുട്ടികൾ വേഗം അങ്ങട് ആത്മഹത്യ ചെയ്യാണല്ലോ
ആഹ് അതന്നെ
അതുകൊണ്ട് കുട്ടികൾ ചിന്തിക്ക അപ്പൊ കുട്ടിയക്ക് ചിന്തിക്കാനുള്ള ഇത് ഇപ്പൊ തീരേ ഇല്ല ആ ഒരു ബോധം ഇപ്പ കുട്ട്യക്ക് ഇല്ല്യ തന്നെ ഒറ്റ ബുദ്ധിക്ക കാര്യങ്ങൾ ഇതാക്ക ആ കാര്യങ്ങളങ്ങട് തീരുമാനിക്കാം അങ്ങനെ ഫോണ് വാങ്ങിയാലൊക്കെ പ എത്ര മക്കള ഫോൺ വാങ്ങിയതിനൊക്കെ അത് തൂങ്ങി മരിച്ചത്
ഇനി മക്കളെ അടിമ ആവാനും
ഫോണിലെ മ് അപ്പോ ജാ ഇതായില്ലേ വെക്കൂല്ല ഫോൺ അങ്ങട് കൊടുത്താ പിന്നെ ഓൽക് ഉർക്കൊല്ല ഊണില്ല എത്ര വേണെങ്കിലും ഓന് ഒർക്കം വരുണ്ട് ഫോണ് കൊടുത്താ ആ ഉർക്കൊക്കെ ഇവിടെ പോയത് നമ്മ കുട്ടികളൊക്കെ അങ്ങനെ എല്ലോടത്ത അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഇവിടെക്കെ പന്ത്രണ്ട് മണിയാവും കെടക്കാന് ഇവിടെ പിന്നെ നേരത്തെ ക്കും പക്ഷെ ഒരു മക്കള് പക്ഷെ ഫോണ് കൊടുത്താ നമ്മക്ക് അങ്ങനെ നിക്ക എത്ര നിക്കും അങ്ങനെ നിക്കണ സമയം ഫോൺ കൊടുക്കൂല്ല അപ്പൊ അങ്ങനെ നിക്കാണ്ടാന്നു വിചാരിക്കും അമ്മള് എത്തിയപ്പ അങ്ങനെ ആവശ്യം ഇല്ലല്ലോ
അപ്പൊ ഒന്നാമ ഒന്നാമ ഇ തീരേ എന്താ വച്ചാല് മനസ്സിന് ശക്തി തീരേല്ല കുട്ടിയക്ക് എന്താ ആഹ് അതാണ് ഇപ്പൊ പിന്നെ ഈ സ്കൂളാണെങ്കിൽ എല്ലാതും ഫോൺ വഴിയേ വിടൊള്ളൂ.
ഫോ ഫോണ് വഴി വീട്ടുകളിലും പിന്നെ ആ കൊറോണന്റെ സമയത്ത് ഓർക് ഓൺലൈ
ഓൺ ലൈൻ ക്ലാസ് ആയിനോടി വന്ന് അങ്ങട് തൊടങ്ങിയതാണ് ഫോണിലുള്ള പിടി ആഹ് ഇപ്പൊ എന്തും ഫോ ഫോണിലാണല്ലോ ഫുൾ വർക്കും. എന്തൊക്കെയ എടുത്തത് ഏതൊക്കെയാ ചെയ്തതു. ഇതിപ്പോ കുട്ട്യാൾ അങ്ങ ഞാൻ ഇനി കുട്ട്യളെ എടുത്ത് ഏഹ് കുട്ടികൾ എന്താ എടുത്ത് ഏഹ് അത് അങ്ങട് കുട്ട്യള് വോയിസാക്കി അങ്ങട് വി തിരിച് ഇങ്ങട്ട് വിടുക അപ്പൊ പിന്നെ നമ്മക്ക് വേറൊന്നുല്ലാ നമ്മള് ചിന്തിക് അപ്പറത്തു ഈ മക്കളൊക്കേ ഇള്ളേര്. നമ്മക്ക് ഇത് ഫോണും മേൽ അറിയൂല കുട്ട്യാള് ഇങ്ങെത്തിയ അം നേരെ പഠിപ്പിച്ചു തരാ കുട്ട്യള്. ആഹ് ഞമ്മക്കൊന്നും അറിയില്ല. ഞമ്മക്ക് ഫോൺ വന്നാ വിളിച്ചാ എടു ഏഹ് എന്തെങ്കിലും ഇനിപ്പോ ഒരു ഫോണ് വീഡിയൊ കാണുകാണെങ്കി ഏഹ് അതല്ലാതെ ഇനിപ്പ സംഭവം ഒന്നും ഇപ്പ ഞമ്മ അറിയൂല്ലല്ലോ. അറിയൂല പക്ഷെ ഓര് അങ്ങനെയല്ല ഓര് നോക്കിയാല് ഓർക്ക് ഡിലീറ്റ് ചെയ്യാനും അറിയാം. അറിയാം കാണാനൊക്കാ ഉള്ള മാർഗ്ഗം ഇനിക്ക് അറിയാം
അറിയാം ശെരി സ്കൂളിനൊക്കെ അതാ മീറ്റിങ്ങിന് ചെന്നാല് ടീച്ചർമാര് പറയലതാ ഇങ്ങള് മൊബൈല് കൊട്
മൊബൈല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങള് നല്ലോണം നമ്മള് പോയ പോയപ്പോ നിക്കാൻ പറ എന്തൊക്കെ കാണൂ ന്ന് അഅ് ച്ചലേ ഇമ്മമാര് നിന്ന് അപ്പ നമ്മള് കാണണേക്ക ഔ ലെ ചെലെ ഇമ്മമാര് ആ മക്കൾക്ക് ബസ്സ് ന്നും കൂടി ഫോൺ കൊ ഞാൻ പറ്യാ എന്തിനാണ് ഫോൺ കൊട്ക്ക്ണെ ബസ്സിലൊക്കെ പോവുമ്പോ യാത്ര യ്യുമ്പോ
ആ അതെന്നെ
ക്കളങ്ങ ഫോൺ കാണാ എന്തപ്പൊ അയ്ൻ്റെ ക്കാവുസ്യന്താ ഫോൺ കാണേണ്ടാവു സ്യം ബസ്സി പോവുമ്പോ
ഇല്ലല്ല മര്‌ച്ചോട്ത്തന്നാ നോക്കണ്ടി അവിടുന്ന് അവിടെയലും ണ്ടാവും ഫോണ് കുട്ട്യളെ കയ്യില്
ആ ഹോസ്പിറ്റല്ക്ക് പോവുമ്പോക്കെ മക്കള ങ്ങനെ ഫോൺ കാണാ ഇമ്മാരങ്ങനെ വർത്താന പണിക്ക
ഇ ഇപ്പ് ഇപ്പ ന്ന് അതൊണ്ട് ഈ കുട്ട്യേക്കൊന്നും ബന്ധത്തിന്റെ വെലൊന്നും മൻസ്സിലാതായല്ലോ ഒരാൾ വീട്ട്ന്നാ മു
പോര്നില്ലല്ലോ മുണ്ടൂല പറില ആ അതെന്നെ ആരിം അറിയൂല്ല കുട്ട്യക്കെ താരാച ഇൻക്കറില്ലാറിം
ഇന്റെ വെല്ല്യ മോളൊക്കെതാ യ ഞാനേട്ടേ പോവാണേ
പോവാണേ ഞാ പോരൂലട്ടോ റിം ഓക്ക് ആ അവ്ത്ത് നിന്ന് ചേലായി ട്ടേ അതാണ് ആൾക്കാരെ അങ്ങട്ട് ഇതാക്കള്ളാരു മടി കണ്ട എന്താ ചോയ്ക്കാ എന്താ പറയാ ഞ്പോ അങ്ങ തൊരു മടി ഞമ്മളൊക്കെ എല്ലോട്ത്ത്ക്കും ചാടിക്കടി പോവലേ പ് വ് ആനെ വീട്ടി നിക്കാവൂല അന്നൊന്നും ഫോണൂല്ലല്ലോ പിന്നെ ഞാനൊക്കെ എന്റെ കുടുംബകാര ട്ക്കൊക്കെ വി ര്ന്ന്ക്കാ പോ ആ കച്ചറ ണ്ടാക്കല്ല ആ ഞമ്മക്ക് സ്കൂള് പൂട്ട്യാ നമ്മക്ക് വി ട്ട് നിക്കാനാവൂല ആ അതെന്നെ പിന്നെ നമ്മള് ങ്ങനെ എന്നാ ദിവസം ഞ് പ്പട്ക്ക് പോകാ ങ്ങട്ട് പോകാ ഇഞട്ന്ന്ങ്ങട്ട് നമ്മളെണ്ണാലാണല്ലോ അന്ന് വീട്ടില് ഫോണും ഇല്ലല്ല വീട്ടില് ഫോണു ല്ലല്ലോ
ആ
അപ്പോ പിന്നെ അമ്മള് ച്ചും പിന്നെ അയ അയ അന്നൊക്കെണെ ഫുള്ള് കൾച്ചാ കളിക്ക അങ്ങനാവുമ്പോ നമുക്ക് ചിന്തൊള്ളൂ സ്കൂൾ ട്ട് വന്നാ വീണ്ടും കളി ക്ക പിന്നിം കളിക്കാ എന്നല്ലല്ലാതെ ഇപ്പത്തെ കുട്ട്യേള് ആ അതെന്നെ ഇപ്പത്തെ മ മക്കള് ഫോണ്ങ്ങട്ട് കിട്ട്യാ പിന്നെ അയ്മന്ന് നീക്കണമെങ്കി എന്തേ കൊടുക്കണമ്മള് അഅ് കൊട്ക്കണം അഅ് പറ്യാണ്ടോ കിട്ടൂല അയ്റ്റളേന്ന് ആ ഇൻസ്റ്റേലൊക്കെ കയറ്യാ നോക്കും മാണ്ട
ഇ അയിന് ഇപ്പോ അങ്ങനല്ല ഇപ്പ കുട്ടികള് വേറൊ ന്നുല്ല ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലാ ഈ മ
ഈ മക്കളൊക്കെ ആ ആരോടും പറയണ്ട നമ്മളോടും കൂടെ ചോദിക്കാതെ ഇന്ന് മക്കള് ഇൻസ്റ്റയിലൊക്കെ ഓരോ അക്കൗണ്ട് ഏ തൊടങ്ണത് ഫോട്ടോടലൊക്കെ അതൊക്കെ അതൊക്കെ എന്താണ് ഞാൻ പറയാണ് ഇപ്പ മക്കക്ക് ഇൻസ്റ്റ ൻസ്റ്റാല്ലേ ച്ചാ മോശ ഏ അൻ്റെ ഇൻസ്റ്റല്ലെന്നാ ചോയ്ക്ക ക്കപ്പ എന്തോ ഓൽക്ക് അങ്ങനെല്ല ഓൽക്ക് സ്റ്റാൻഡേർഡ് ഇ ഓ സ്റ്റാൻഡേർഡണല്ലോ കുട്ട്യ ആ അപ്പോ അഅ്ന്തോ ഇതാണ് ഇൻസ്റ്റല്ലെങ്കി അത് മോശണെള്ള ഒരിതാണ് ചിന്താഗത്യാണ് അൻക്ക് ഇൻസ്റ്റൊന്നുല്ലേടിന്ന് ള്ളെ ഇൻ്റെ മക്കളൊന്നും പ്പതാ ഈ ടോപ്പ് ടൂലട്ടോ ന്നട്ട് എത്ര ടോപ്പാണ് വടെള്ളെറ്യൊ ഒക്കെ പാന്റും കുപ്പായും ആ പാന്റും കുപ്പയവും ങ്ങട്ട് പറ്യേല ഈ ആഒന്നും ഞങ്ങള്ടൂല സ്റ്റാൻഡേർഡ് പോവുന്ന് ഉം അതെന്താ ബലെ വിജാരെന്താ റ്യോ ഓലാ വസ്മലാ സ്റ്റാൻഡേർഡെന്ന് അതല്ലല്ലോ ഞമ്മളെ ഒരാളടെ വസ്തുവിൻ മേല് സ്റ്റാൻഡേർഡന്ന് അതല്ലല്ലോ നമ്മളെ സ്വഭാവത്തിന്മേലാണ് ഒരാള അതാ മ്മളെ വെലയിര്ത്താ ഏ അതെന്നെ അത് കുട്ട്യക്ക് മനസ്സിലാ ലാ കുട്ട്യളെ വിചാരം കൊറെ പാന്റും ആ ലൂസ് പാന്റും അതുട്ടാല് സ്‌റ്റാൻഡേർഡ് ആ അതാണ് ഉം അഅ് അത് മക്ക ക്ക് അതാ മ് അഅ് മക്കളടെ വിചാരം ഞാൻ പറയ ഏ നമ്മളിപ്പം സ് ലാമികമായിട്ട് നമ്മള് ചിന്തിക്ക പ്പ അമ്മക്ക് വളരെ തെറ്റായ വേഷ നമ്മളാ ഉപയോഗിക്കുന്നത് അത് മക്കളോട് പറ
അയിന് അങ്ങനത്തെ ക്ലാസ്സിട്ട് വെക്കേണ്ടിയെ അത് കേട്ടിട്ട് ഈ ഉസ്താദ് പറയും ഇവിടെട്ടോടുത്താ അങ്ങനെ ആ ഈ ഉസ്താദ് ഇന്നലെ മിനിഞ്ഞാന്നിട്ടാ ഒരു വീഡിയോ കാണ്ന്നുണ്ടട്ടോ അപ്പോ ഈ ഡി ജെ
ഈ ഡി ജെ പാർട്ടി ഇട്ടതിന്റെ ഒരു മോലിയർ കാറിൽനിന്ന് ഇങ്ങനെ ഇറങ്ങയ അപ്പോ എന്റെ വലിയ മോള് പറയവാ അത് നോക്കിയേ നിങ്ങള് ഞങ്ങളെ ഉസ്താദ് ഒക്കെയാണേ ഇപ്പോ എന്തൊക്കെ പറയും ഇപ്പോ ഇത് കണ്ടാല് അതന്നെ അതെ കാരണം കുട്ടികൾക്ക് ഇപ്പോ അങ്ങനെയാണേ പോന്നുള്ളവര് ആ ഇനി ഇപ്പൊ എന്ത് പറഞ്ഞാ ഇപ്പോ നമ്മള് എതിര് നിക്കരുത് എതിര് നിന്നാൽ ഓല്ക്ക് ഇഷ്ട്ടല്ല ആ അതന്നെ അതെരിച്ചു നമുക്ക് ഓല് കാണണക്ക നമുക്ക് ഇതാക്കാൻ പറ്റുല്ലല്ലോ നമ്മൾക്ക് പോ ഓല് പറയുന്നതൊക്കെ നമ്മളെയും കൊണ്ട് അംഗീകരിച്ചൊന്നും കൊടുക്കൂലല്ലോ